ആഹ്
ഹലോ ആഹ് കേക്കണ്ടുണ്ടോ.
ആഹ് കേക്കണ്ട്
ആഹ് എന്തൊക്കെ വർത്താനം
നല്ല വർത്താനം എന്താ അവിടെ വർത്താനം
സുഖായിട്ട് പോണ് ചായ കുടിച്ചോ.
ഇല്ല ചായ കുടിക്കാന് ആയില്ലല്ലോ. കുറച്ചരും കൂടി കഞിട്ട് പിന്നെ ചൂടല്ലേ ചായൊക്കെ.
ചായ ഒന്നും വേണ്ട എന്തേലും ജ്യൂസോ വെള്ളമൊക്കെ കുടിക്ക അല്ലേ.
ഇപ്പൊ ചൂടല്ലേ. ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട്.
ആഹ് ആഹ് സൗണ്ട് കേക്കുന്നു
ഉം
പിന്നെ ഞാന് എന്താ സ്കൂൾ പൂട്ടായുമ്പോ എല്ലാരും ഇണ്ടാവൂലേ. ഉം ഞാൻ എനിക്കൊരു പണി കിട്ടി അപ്പൊ അതിന് വേണ്ടി വിളിച്ചു. ഞാനേ.
എത്ത മണി
അന്റെ ഒരു ഹെൽ അന്റെ ഒരു സഹായം വേണം
ആഹ് പറഞ്ഞ സഹായിക്കാം
വീട്ടില് ചെറിയൊരു പരിപാടി ഉണ്ട് ഏഹ് അപ്പൊ ഒരു സൽക്കാരുണ്ട് അപ്പം അയിനെ ഡെസേർട്ട് ആയിട്ട് കുറ്റങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള പണിനിക്കാ കിട്ടിയ എനിക്കാണെങ്കിൽ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല അങ്ങനത്തെ ഒന്നും അറിയില്ല ഏഹ്
ഡെസേർട്ട് ഇപ്പം പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോ ഫ്രൂട്ട് സലാഡ് അല്ലെങ്കിൽ പുഡിങ് അങ്ങനത്തൊക്കെ അല്ലെ ഇണ്ടാക്കാ
ആഹ് ഫ ആഹ് ഫ്രൂട്ട്സിലടൊക്കെ നമ്മുക്ക് കുറച്ചൊക്കെ അറിയാം എന്നാലും വ്യക്തമായിട്ട് എനിക്ക്റിയില്ല നല്ല ടേസ്റ്റ ഉണ്ടാക്കി കൊടുക്കേണ്ട സൽക്കാരൊക്കെ ആകുമ്പോൾ
ആഹ് ആഹ് പിന്നെപ്പ ചൂടായോണ്ട് ചൂടായണ്ട് തണുപ്പുള്ളല്ല എല്ലാവർക്കും വണ്ടി വരാ
വേണ്ടത് ആഹ് പിന്നെ പിന്നെ പുഡിങ് പലതരത്തി തുള്ള പുഡിങ്ങളൊക്കെ കാണാം ഞാന ഇതുവരെയ അതൊന്നും നോക്കിട്ടില്ല
ആഹ് പുഡിംങ്ങ് നമ്മള് ഫ്ലേവറ് ഉണ്ടായ മതി നമ്മുക്ക് ഇണ്ടാക്കാന്
എങ്ങനെ പുഡിങ് ഉണ്ടാക്ക
പുഡിങ് നമ്മള് ഉണ്ടാക്കുമ്പോ പാല് വാണം
ഉം
പാല് പിന്നെ അയ്ക്കിടാള്ള ടൂട്ടി ഫ്രൂട്ട്സി നെഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാണം പിന്നെ കോൺഫ്ലവർ പൊടി ഇല്ലേ ട്യൂട്ടി ഫ്രൂട്ടി ഒക്കെ ല്ലേ
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് നഡ്സ് കാര്യങ്ങളൊക്കെ പിന്നെ കോൺഫ്ലവർ പൊടി ഇല്ലേ അതോ അല്ലെങ്കിൽ ചൈന ഗ്രീസ്
ആഹ് ഈ ചൈന ഈ ചൈന ഗ്രീസ് കണ്ട വെളുത്തിട്ട് ഇ വെള്ള ഒരു ഗ്ലാസ് പോലെയുള്ള ആഹ് സാധനല്ലേ ആഹ് അപ്പൊ അത് എങ്ങനെയാണ് സംഭവം അത് എങ്ങനെ ഉണ്ടാക്കലന്ന് വ്യക് യിട്ടൊന്ന് പറഞ്ഞോ ഞാൻ ആഹ് സാധൻത്ത്മ്മക്ക് നോക്കിയിട്ടേ ഇല്ല ഇതുവരെെയായിട്ട് നമ്മളിങ്ങനെ ഓരോ തിരക്കിലാവും
ഞാന് ഇതുവരെ യൂസ് ചെയ്ത ഞങ്ങള് കോൺഫ്ലവർ വച്ച യൂസ് ചെയ്യല് കോൺഫ്ലവർ ആയാലും മതി
എന്നാ ഒന്ന് പറഞ്ഞന്നോ അന്റെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാന്നല്ലോ
നമ്മള് പാല് പാല് വേണം പാല് എടുത്തിട്ട് അത് ആദ്യ നമ്മ നല്ല പോണം തളപ്പടുക്കാനട്ടോ ഐക്ക് ആഹ് ആഹ് ഐക്ക് ആവശ്യത്തിന് പഞ്ചസാര
ആഹ്
പിന്നെ നല്ല മധുര വേണം പിന്നെ തണുക്കുമ്പോ മധുരം ഉണ്ടാവൂല
ആഹ് തണുപ്പാവ്മ്പോ മതിരം കുറച്ച് കൊറീല്ലേ അപ്പൊ അതിന് വേണ്ട മധുരം ചേർക്കണം
ആഹ് ആഹ് അപ്പൊ മധുരം കുറച്ച് കൂടുതൽ ഇട നമ്മള് നോക്കുമ്പോ പാകാണെങ്കി അയിക്ക് കൊർച്ചൂടി ഇട്ട് കൊടുക്കുക കാരണം തണ്ക്കുമ്പം അതിലുണ്ടാണെങ്കിൽ
ആഹ്
ആഹ് അപ്പം പിന്നെ എന്നിട്ട് നമ്മള് ഐക്ക് ഏത് ഫ്ലേവറാണോ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ
ഉം ഇപ്പൊ നമുക്ക് ഇളനീറിന്റെ ആഹ് ഇളനീറിന്റെ പുട്ടിങ്ങൊക്കെ കിട്ടും അപ്പൊ അതൊന്നും അതിന്റെ ഫ്ലേവർ വെച്ചിട്ടാണ് ചെയ്യ്ണല്ലേ
അല്ല ഇളനീരിന് നമ്മുക്ക് എന്താ പറയാ ഇളനീര് തന്നെ യൂസ് ചെയ്യാം ഫ്ലേവറെ അല്ല ഇളനീര് നമ്മൾ ജ്യൂസ് അടിക്കൂല്ലേ
ആഹ് ആഹ് ആഹ്
ആം ജ്യൂസ് അടിച്ചിട്ട് പിന്നെ നമ്മള് അത് പാൽക്ക് ഒഴിച്ചകൊടുക്കുക ചൂടാക്കിയ പാൽക്ക് നട്ട് നമ്മൾ കോൺഫ്ലവർ പൊടി പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കലക്ക
ആഹ്
എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്ക അപ്പൊ അത്ങ്ങനെ ടൈറ്റ് ആയി വരും
ആഹ് അല്ലെങ്കി ഇപ്പൊ ഈ പറഞ്ഞ മറ്റേ ചൈനീസ്
ആഹ് ചെ ആഹ് സാനം ആത് യൂസ് ചെയ്യാം
ആഹ് അത് അതന്താ ചെയ്യ അതും ഇങ്ങനെ മെൽറ്റ് ആക്കിട്ട് ഒഴിച്ച് കൊടുക്കലേക്കാരം
അത് മെൽറ്റ് ആകലല്ലാ വെള്ളത്തില് ഇട്ട് വെച്ചിട്ട് അതിന്റെ വെള്ളം യൂസ് ചെയ്യല്ല
ഏഹ് അങ്ങനെയാ ആഹ് ഇത്രയള്ളൂ പരിപാടി ഇതിലപ്പുറത്തേക്ക് വേറൊന്നും
ആഹ് ഇല്ല പിന്നെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടല്ലോ മിക്സ് ചെയ്ത് കൊടുക്കും അപ്പം നമ്മള് ആഹ് കോൺഫ്ലവർ പാരും ആഹ് കോൺഫ്ലവർ പാരുമമ്പോ തന്നെ നല്ല ഓണം ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഒരു ഭാം മാത്രംങ്ങനെ കട്ടി
അതല്ല ഇതൊ ഇങ്ങനെ എന്താണ് വെള്ളം പാൽ തെൾപ്പിച്ച് കഴിഞ്ഞ് തീ വേണോ
ച്ച് വരുമ്പോ ആ പാല് തൾച്ച് വരുമ്പോ നമ്മൾ ഒഴിച്ച് കൊടുക്കും
ആഹ് തളിച്ചു വരുമ്പോഴ്ച്ചൊടുക്കണം ആ അല്ലെങ്കി കട്ട ആവൂല
ആഹ് അങ്ങനെ
അപ്പം ഉം അപ്പളേ ടൈറ്റ് ആയി വരുള്ളൂ ഇല്ലെങ്കിൽ ലൂസ ആയി വരും
അത് പിന്നെ അത്ങ്ങനെ ടൈറ്റ ആയി വന്നേന് ശേഷം നമ്മള് വാങ്ങിയേക്കാൻ പറ്റുള്ളൂ
ആഹ് ടൈറ്റ് ആയി അത് ടൈറ്റ് ആയി വരും കോൺഫ്ലവർ ഒഴിക്കുമ്പോ തന്നെ അല്ലെങ്കിൽ ചൈന ഗ്രാസ് ഒഴിക്കുമ്പോ തന്നെ ടൈറ്റ് ആയിട്ട് വരും ആ
എന്നിട്ട് പിന്നെ അത് വാങ്ങി വെച്ച് അവടെ
ആ അത് വാങ്ങീട്ട് അയിക്കമ്മള് ടൂട്ടി ഫ്രൂട്ടി നട്ട്സ് കാര്യങ്ങളൊക്കെ ഇട്ടട്ക്ക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ആ മുകളിലും പിന്നെ ഒന്ന് മിക്സ് ചെയ്താ എടക്ക് അയ്ൻ്റെ ഉള്ള്ന്ന് ഇങ്ങനെ പ്രശ്ന കിട്ടുരാ ആഹ് എന്നിട്ട് പിന്നെ നമ്മളൊരു പാത്രത്ത്ക്ക് പാർന്നിട്ട് അങ്ങനെ വെള്ളം പോലെ അയ്ക്കാരം ആദ്യം അപ്പ നമ്മളൊരു പരന്ന പാത്രത്ത്ക്ക് നമുക്ക് കട്ടെയ്യാ എളുപ്പത്തിന്
ആഹ് ആഹ് ആഹ്
പരന്ന പാത്രത്തില് ചെറിയ അപ്പം അപ്പളേ കട്ടെയ്യാൻ സുഖം ഇണ്ടാവുള്ളു മറ്റേ കട്ടിയാമ്മെ ആഹ് ഫ്രിഡ്ജിൽ വെക്ക ഒന്ന് പുറത്ത് വെച്ച് തണുത്തന് ശേഷം ഫ്രിഡ്ജ്ക്ക് വെച്ചാതി കാരണം ആ ചൂട്ല് ഫ്രിഡ്ജ്ക്ക് വെക്കുമ്പോ ആ അത് ചൂട് പോകുമ്പോ തന്നെ അങ്ങനെ കട്ടായി വരും പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാ തണുത്തോളും
തൺത്തോ
ആ പിന്നെ ടൂട്ടി ഫ്രൂട്ട് ഒക്കെ മേലെ ഇട്ട് കൊടുക്ക അങ്ങനെ ഞങ്ങളോടെ പിസ്ത പേരക്ക ഉണ്ടാക്കിന് പക്ഷെ പേരക്ക ഒരു ടേസ്റ്റ് കുറവായിനി
ആ പേരക്ക അല്ല അതിന്റെ അയ്ന്റെ ഇതും വാങ്ങിട്ടോ
പേരക്ക ജ്യൂസ് അടിച്ചിട്ട് അങ്ങനെ ചെയ്തേ
അല്ലേ
ആ എല്ലതും കൊണ്ട് ഉണ്ടാക്ക അപ്പം ക്യാരറ്റ് ഇപ്പ അധികം ക്യാരറ്റ് ഫുഡിംഗൊക്കെ ഉണ്ടാക്കല്ണ്ടല്ലോ എല്ലാരും ആ ക്യാരറ്റ് ജ്യൂസ് അടിച്ചിട്ട്
കഴിക്കുമ്പോ ക്യാരറ്റാണെന്ന് മനസ്സിലാവച്ചാൽ അത് മനസ്സിലാവും നമുക്ക് ഫ്ലേവർ കിട്ടൊല്ലോ
ആ ചെറ്തായിട്ട് കിട്ടുലേ ഇൻക്ക് തോന്നണ ടേസ്റ്റ് ആണോ
ആ എളനീൻ്റെ ടേസ്റ്റ് ഉണ്ട് പിന്നെ എന്താ ബൂസ്റ്റ് വെച്ചിട്ടുണ്ടാക്കും
ബൂസ്‌റ്റോ
ഉം
അൻക് പിന്നെ കൊറേ സംഭവം അറിയലേ
ആഹ് ഞാനിങ്ങനെ എട്ക്കട്ക്ക് ഇവിടെ ഫുഡിങ് ഫ്രൂട്ട്സ് എല്ലാം എടക്കുണ്ട് ഉണ്ടാക്കും പിന്നെ കസ്റ്റാർഡ്ല്ലേ
ആഹ് ആഹ് ആഹ്
കസ്റ്റാർഡ് വെച്ചിട്ട് ഫുഡിംഗ് ഉണ്ടാക്കാം
ആ അതെങ്ങനെയാ
അത് നമ്മള് സാധാരണ നോർമലി കോൺഫ്ലവർ കൽക്കിയ വെള്ളത്തിലന്നെ കസ് റ്റാടും കൂടി കൽക്കി കൊടുക്ക
ആഹ്
ഇന്നട്ട് അത് നമ്മള് പാല് തളച്ച് വരുമ്പോ അയിക്ക് ഒഴിച്ചു കൊടുക്ക
ആഹ്
അപ്പത് കസ്റ്റാർഡ് ഫുഡിങ്ങാകും. പിന്നെ നമ്മള് കസ്റ്റാർഡ് വെച്ചിട്ട് ഫ്രൂട്ട്സലാഡ് ഇണ്ടാക്കും
ആഹ് ആഹ് ആഹ്
കസ്റ്റാർഡ് കസ്റ്റാർഡ് ഇതേപോലെ പുഡിങ്ങ് ഇണ്ടാക്ക്ണേക്ക് കോൺഫ്ലവർ ഇടാതിരിക്കാം ആഹ് കോൺഫ്ലവറ് ഇടാതന്നാല് അത് ലൂസിലിങ്ങനെ ഫ്രൂസ് ഡ്‌സലാടന്റെ അത് കിട്ടും. പിന്നെ ഫ്രൂ സലാട്‌ക്ക് കസ്കസ് ഇട്ടു കൊടുക്ക
ആഹ്
പിന്നെ ആപ്പ്ള് മുന്തി രി, പഴം, പൈനാപ്പിള് മാങ്ങ അങ്ങൻത്തൊക്കെ
ആഹ് ആഹ് നമ്മള് ഈ പി പിസ്ത വള്ളത്ത്ക്കൊക്കെ യൂസെയ്യല്ലോ വെള്ളത്തിട്ടാട്ട് ആഹ് ഇല്ല അയിന്റെ വേറൊരു ടൈപ്പ്ണ്ട് ചിയാസീഡ്
ചിയാസീടഡ്‌ ആഹ്
ആഹ് വേറെ ടൈപ്പാണ്. അത് ഈ ജിമ്മിലൊക്കെ പോണോല് യൂസെയ്യും ഒൽക്കോലെ വൈറ്റ് കൺണ്ട്രോളെയ്യാൻ വേണ്ടിട്ട്
ആഹ് അതാണ് അത് രണ്ടാണ് അങ്ങോട്ടും അങ്ങട്ടും ഇങ്ങട്ടും മാറ്ണത്. അത് രണ്ടും രണ്ടാണല്ലേ ചിയാസീടും കസ് ക്കസിന്റെതും
ആഹ് അത് രണ്ടും സ കാണാ ഒരേ പോലെയാണ് ക്ഷെ സാധനം വ്യത്യാസണ്ട്.
വിത്യാസണ്ട് ല്ലേ ആഹ്, അതും ഇങ്ങനെ വള്ളത്തിലിട്ടാ അങ്ങനാവോ
ആഹ് ആവും. അങ്ങനെ വള്ളത്തിലിട്ടിട്ട് കുടിക്ക രാവിലെ വെറും വയറ്റില് അപ്പം തടി കൊറയും അങ്ങനെ ആഹ്
അത് ഞാൻ കേട്ടിക്ക്ണ് അതാ ഞാൻ ചോദിച്ചത്
ആഹ് രണ്ടും രണ്ടാ
ആഹ് ഇന്നിട്ട് പിന്നെ അത് പറി ബാക്കി പറ
പിന്നെ ഫ്രൂട്ട്സൊക്കെ നമ്മള് ചെറുതാക്കി കട്ടെയ്യണം.
ആഹ്
ഏഹ് ഇന്നട്ട് അയിക്കിട്ടെടുക്കാ ഇന്നിട്ട് നല്ലോണം എളക്കാ
ആഹ്
പിന്നെ കൊറച്ച് ഫ്രിഡ്ജ് വെച്ച് ആ തണുത്തിങ്ങനെ വരുമ്പളേക്കാരം ടേസ്റ്റ് കിട്ടൊള്ളൂ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഇണ്ടാവൂല്ല.
ആഹ്
നമുക്ക് ഫ്ലേവറിന് ആഹ് നമുക്ക് ഫ്ലേവറ് ഇനി തോഞ്ഞെ വാണങ്കി നമ്മള് പൗഡറ് കൊറ് കസ്റ്റാർഡ് പൗഡറ് കൊറച്ച് ഇട്ടൊടുത്താ മതി.
ഇട്ടൊടുത്താ മതില്ലേ ഹ്മ്മ്
ഇ ഇണ്ടാക്കുമ്പം കൊർച്ച് നല്ല ഫ്ലേവറാണെങ്കി നമുക്ക് കൊറച്ചുകൂടി കസ്റ്റാർഡ്‌ പൗഡറ് കൂട്ടിട്ടൊടുക്കാ. പിന്നെ ഈ ചെലോ ൽക്കൊന്നും നല്ല കുത്ത്ണ ഫ്ലേവറ് പറ്റൂലല്ലോ അപ്പ അമ്മള് കൊറച്ചിട്ടാ മതി.
അപ്പൊ നമുക്ക് ഈ ആഹ് ഇതിലെന്നോര് എന്താ ഫ്രൂട്ട്സലാഡ് ഇണ്ടാക്കാ പിന്നെ അതും ഇണ്ടാക്കലേ ഇതിലന്നെ
ആഹ് ഇതില് പുഡിങ്ങും പുഡിങ്ങ് ഫ്രൂട്ട്സലാഡും ചെയ്യാ അങ്ങനെ കസ്റ്റാർഡെച്ചിട്ട്, പിന്നെ അതന്നെ
ത് രണ്ടായി മൂന്നായിട്ടൊക്ക ഉണ്ടാക്കിക്കൂടെങ്ങന സൽക്കാരൊക്കെ ഉണ്ടാവുമ്പോ?
ആഹ് പുഡിങ് ഇത് നമുക്ക് ഫ്ലേവർങ്ങ് മാറ്റി കൊടുത്താ മതി ഈ എസൻസുകൾ ഇല്ലേ ഇപ്പൊ മ്മള്. പിസ്ത വെള്ളൊക്കെ ഉണ്ടാക്ക്ണ. സ്ട്രോബെറി എസൻസ് പിസ്ത എസൻസ് മാംഗോ എസൻസ് അങ്ങനത്തെ വെച്ചുണ്ടാ ആഹ് അതൊരു രണ്ട് മൂന്ന് തുള്ളി ഇട്ട് ഉറ്റിച്ച് കൊടുത്താൽ നല്ല കള ഫ്ലേവർ കിട്ടെള്ളു ആഹ്. ഇബടൊക്കെ അങ്ങനാ ഇണ്ടാക്കെണ്ട്. അങ്ങനത്തെ ഫ്ലേവർ വെച്ചിട്ടും പിന്നെ നമ്മളെ ജ്യൂസ് അടിച്ചിട്ടും ഒക്കെ ഉണ്ടാക്കേയണ്ട്.
ഉം. എന്നാ ഓക്കേ എന്നാല് അപ്പോ അങ്ങനെ കുറച്ച് ഐഡിയാസ് കിട്ടി ഉം ഞാന് ആഹ്. നമ്മുടെ പറ്ഞ്ഞിട്ടെ. ഞാൻ വിളിക്കന്നെ എന്തെലും ആവശ്യംണ്ടെങ്കിട്ടോ.